ഓ
ആഹ് ആഹ് എന്റെടു ക്കോര്ന്ന്
ആഹ് ഇവിടെ ഇരിക്കണ് വൈകിട്ടായില്ലേ മഴയാ
ആണല്ലേ ചായയൊക്കെ ഇണ്ടാക്കിയോ
ഇല്ല കുറച്ചു കഴിഞ്ഞിട്ട് ഒരു നാലുമണി ആ സമയകുമ്പോഴാ കുട്ടികളൊക്കെ വരുള്ളു അപ്പൊ അപ്പോഴേക്കും ചായയും എന്തേലും നാലുമണി പലഹാരൊക്കെ എന്താ ഇണ്ടാക്കാ എന്ന് കരുതി
ആണല്ലേ
ഉം
ആ മഴയാ മഴ നന്നായിട്ടുണ്ടോ
ആ ഇപ്പൊ ഒന്ന് കൊറഞ്ഞിട്ടുണ്ട് ഇത്ര നേരം നല്ല മഴയായിരുന്നു കൂട്ടത്തി നല്ല കുടുക്കും ഇപ്പൊ ഒന്ന് ഒതുങ്ങിയട്ടെണ്ട്
ആണല്ലേ രാവിലേഹ് ഇത് എല്ലാം ഊരിയൊക്കെ ഇടാറ്ല്ലേ വൈകിട്ട് ഇങ്ങനെ കുടുക്കായതു കൊണ്ടെ
ആഹ് അതൊക്കെ ഇണ്ട്. പിന്നെ കുട്ട്യേള് പോയി കഴിഞ്ഞാ പിന്നെ ടി വി അങ്ങനെ വെക്കില്ല ഇവിടെ അച്ഛ ആ അച്ഛൻ എണ്ടെങ്കിലാണ് കൂടുത തലും ടി വി വെയ്ക്ക അല്ലെങ്കി അമ്മ ഞാൻ അങ്ങനെ ടി വി അധികം കാണലില്ല
ഇല്ല
വൈകിട്ടാ കൂടുതലും ടീവി വെയ്ക്കുള്ളു
ആഹ് പക്ഷെ ഇപ്പ ഇഞ്ഞിപ്പ അങ്ങോട് വൈകീട്ടുകളിലായിരിക്കില്ലേ ഈ ഇടിമിന്നലും കുടുക്കവും ഒക്കെ എണ്ടാവുന്നത് അതാവുമ്പോ പിന്നെ പിന്നെ
കുട്ടികള് വന്നഒടനെ തന്നെ ടി വി വെക്കൊള്ളൂ
ആണല്ലേ അപ്പൊ ഇപ്പ മിന്നലോക്ക ളുള്ള സമയത്ത് എന്ത് ചെയ്യും
ആ സമയത്ത് പരമാവധി അവർക്ക് പറഞ്ഞാ മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഊര് ഇട്ടിട്ട് എന്തേലും കളികെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും
ആഹ വീട്ടില് വന്നിരുന്ന് ഏ കളിയൊക്കെ കഴിയുമ്പോത്തേക്ക് ഇരുന്ന് പഠിക്കാറുണ്ടോ
ആഹ കൊഴപ്പല്ല കൊറച്ചേരൊക്കെ പഠിക്കും കൊറച്ചേരൊക്കെ എഴുതി കഴിയുമ്പോക്കും പറയും അയ്യോ എനിക്ക് കൈവേദന എടുക്ക്ണ് എനിക്ക് വയറുവേദന എടുക്ക്ണ് എന്നൊക്കെ പറയും കൊറച്ചേരൊക്കെ ഇരുന്ന് പഠിക്കും അത് കഴിയുമ്പോ രണ്ടു പേർക്കും കൊറച്ച് മടിയാണ് ഇപ്പൊ ഒരു രണ്ടു മാസം വെക്കേഷൻ കഴിഞ്ഞതല്ലേ
ആ അത് ശരിയാ എല്ലാവർക്കും അതെ എല്ലാ പിള്ളേർക്കും ഒരു ഇനി അങ്ങോട്ട് ഇണങ്ങി വരണ്ടേ ഈ രണ്ടു മാസത്തിന്റെ അതെ അതെ
കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു രണ്ടു മാസം കളിക്കില്ലേന്ന് എന്നാല ഇവർക്ക് ഇടക്ക് പഠിക്കാനൊക്കെ ഇണ്ടായിരുന്നു വെക്കേഷൻ സമയത്താണെങ്കിലും അപ്പൊ ടച്ച് വിട്ടില്ല എന്നാലും പഠി
ആണല്ലേ
ഉം
എണീക്കോ
കൊറച്ച് ബുദ്ധിമുട്ടാ ഏഴ് മണിയോട്ങ്ങ് വിളിച്ചാലാണ് ഏഴരാവുമ്പോ എണികൊള്ളൂ
മഴയയല്ലേ ഒന്നാമത്തെ കാര്യം മഴയും കൂടി ആവുമ്പത്തേക്കും നമുക്ക് തന്നെ എണിക്കാൻ തോന്നുന്നില്ല
പക്ഷേ എണിറ്റല്ലേ പറ്റുള്ളൂ
പൊതുവെ എല്ലാവർക്കും ഇപ്പ മഴയാവുമ്പോത്തേക്കും ഒന്ന് കിടന്ന് കൂടും അതില് നേരം കെടന്നുറങ്ങാൻ തോന്നുവാണെങ്കിൽ അങ്ങനെ ആയിരിക്കൊല്ലോ പൊതുവെ പക്ഷേ ഒന്ന് വൃത്തിയില്ലാത്തത് കൊണ്ട് എന്തായാലും എണിക്കേണ്ടി വരോല്ലോ
ആഹ ഇന്നലെ നല്ല കൊതുകായിരുന്നു അതന്നെ എനിക്ക് എന്തായാലും ഒറക്കം അത്ര ശരിയായിട്ടില്ല പിന്നെ രാവിലെ ആയപ്പോയാണെങ്കിലും കൊതുകുണ്ടായിരുന്നു പിന്നെ
ആണല്ലേ മഴ പെയ്യുന്നതിന്റെ ആയിരിക്കും ല്ലേ കൊതുക് കൂടിയെ പിന്നത്
ഞങ്ങടെ വീടിന്റെ അപ്പർത്തൊക്കെ കൊറച്ച് ഫ്രീ ആയിട്ട് അതായത് കാട് പോലെയൊക്കെ കിടപ്പുണ്ട് അപ്പൊ അത്യാവശ്യ ആ കൊറെേ സ്ഥലംള്ളത് കൊണ്ട് അവിടെ നെറയെ കാടും ചെടിയൊക്കെ ഉള്ളതത് കൊണ്ട് അതിലാണെങ്കിലും കൊറെ ഏ കൊതുക് വരാം പിന്നെ വെള്ളാണങ്കില് അപ്പർത്തൊക്കെ ഇണ്ട് കൊറച്ച് കൊറച്ച്
അല്ല വല്ല എവിടെയെങ്കിലും ചിരട്ടല് എവിടെെങ്കിെലൊക്കെവെള്ളം കെട്ടി കിടക്കണ്ടോ
അതിന്റെ ഒന്നുമല്ല അധികം ഇവിടെ അധികം സ്ഥലം ഇല്ല അങ്ങനെ കെട്ടിക്കിടക്കാൻ പാഗത്തി ഒന്നും സ്ഥലമില്ല പക്ഷെ തൊട്ട് മുൻപിലൊക്കെയിട്ടാ ഒരുപാട് സ്ഥലം കിടക്കണ്ട് പിന്നെ മരമൊക്കെ എടുത്തതിന്റെ കുഴിയ അത്യാവശ്യം വെള്ളമൊക്കെ കിടക്കാം അപ്പൊ ഇന്ന് ഞാൻ പോയി നോക്കിയപ്പാ കിടപ്പണ്ട് കൊറച്ച്
ആഹഹ് വെള്ളം കെട്ടി കിടക്കുന്തോറും പിന്നെ ഈ കൊതുക് വരുല്ലോ രാത്രി മാത്രമാണ് ഈ കൊതു ക് വരുന്നത് അത് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് തന്നെ.
അതെ സമാധാനം തരില്ല.
പോയാൻ തന്നെ തീർ ന്നു.
ഇവിടെ അല്ലെങ്കിലും കരണ്ട് പോക്ക് തന്നെയാണ് രാവിലെ തുടങ്ങി രാത്രി പോയലാണ് പ്രശ്നം.
എല്ലായിടത്തും കണക്കാണ് മഴ തൊടങ്ങുമ്പോത്തേക്ക്‌ എന്തായാലും അവര് കറണ്ട് കളയലോ പിന്നെ കറണ്ട് പോയി കഴിയുമ്പോ രാത്രി നമുക്ക് കൊതുക് കടി കൊണ്ട് സഹിക്കാൻ പറ്റൂല.
കിടന്നു ഉറങ്ങാനും പറ്റൂല. ഇനിയിപ്പ അടുത്ത ദിവസങ്ങളൊക്കെ ചിലപ്പോ മെമ്പറ അല്ലെങ്കിൽ ആശ വർക്കമാരോ വന്ന് നോക്കുന്ന പറഞ്ഞത് ഇവിടെക്കെ കാരണം വെള്ളം കെട്ടി കിടന്നയിഞ്ഞാൽ വീണ്ടും കൊത്ക് വന്ന് ഈ മഴ സമയത്ത് ആ ഏറ്റവും കൂടുതൽ ഡെങ്കു എലിപ്പനി ഒക്കെ വന്നത്. അപ്പൊ അത് തന്നെ അവര് ഇടക്ക് ഇങ്ങനെ നോക്കാനൊക്കെ വരും. അപ്പൊ അടുത്ത ദിവസം വരൂന്ന് പറയുന്നുണ്ടായിരുന്നു വന്നിട്ടില്ല. അവിടക്കെ വരോ?
ആ ഇവിടെയും എല്ലായിടത്തും വരാറുണ്ട്. പഞ്ചായത്തിൽ നിന്ന് ആരെങ്കിലും അവര അയക്കാറുണ്ട്. അല്ലെങ്കിൽ ആശ വർക്കർമാര് തന്നെ വരും. കാരണേ എല്ലാവിടും വൃ ത്തിയായി കിടക്കുന്നുണ്ടോന്നൊന്ന് വന്ന് നോക്കിയിട്ട് പോകുന്നു കാരണം ചേര ട്ട, മുട്ടത്തൊണ്ട്, അതിലൊക്കെ പെട്ടെന്ന് വെള്ളം കെട്ടിട്ട് കൊതുക് വരൂല്ലോ.
ആഹ് ഞങ്ങടെ ഈ ഏരിയയില് എല്ലാ പ്രാവശ്യം മഴ സ് മയത്ത് കുറച്ച് ഏർ ഡെങ്കു, മലമ്പനി അങ്ങനെ കൊറച്ച് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വന്നേക്കണ പഞ്ചായത്ത് തന്നെ ഞങ്ങളടെന്ന് തോന്നു അപ്പൊ അതുകൊണ്ട് എന്തായാലും വന്ന് അവര് നോക്കും.
ആണല്ലേ?
ആ ഒരുപാട് കേസ് വന്നിട്ടുണ്ട്. ആഹ് ഇവിടെ കൂടുതലും വന്നിട്ടുണ്ട്.
ആണോ? അപ്പൊ അതുകൊണ്ട് എന്തായാലും അവര് ഈ പ്രാവശ്യംമാണെങ്കിലും നന്നായിട്ട് വന്ന് നോക്കൂന്ന് തോന്നുന്നുണ്ട്.
അതെ അതെ. പിന് ഒരു പ്രാവശ്യം ഞ ക്കും ഏ കഴിഞ്ഞ ഒരു രണ്ടു കൊല്ലം മുന്നേ ഞങ്ങക്ക് എല്ലാർക്കും ഒരുമിച്ച് ഇവിടെ അമ്മയ്ക്കും എനിക്കൊക്കെ പനി ഒരുമിച്ച് വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി
ആണല്ലേ
ഉം ഞങ്ങടെ ഒന്ന് കൊറഞ്ഞു വന്ന അപ്പേക്കും കുട്ടിയള്ക്കും വന്നു. അപ്പൊ അതുകൊണ്ട് എടക്കെടക്ക് അവര് അന്വേഷിക്കാറുണ്ട്
ആണല്ലേ അപ്പൊ അതിന്റെ മരുന്നെ ക്കെയും കൊണ്ടു തരേയും അങ്ങനെയൊക്കെ ചെയ്യോ
ആ അവര് വന്ന് ആശാവർക്കർമാരും പിന്നെ ആ അതിന്റെ മെയിനായിട്ടുള്ള ഓഫീസറും വന്നായിരുന്നു. ഇവിടെ വന്ന് സംസാരിക്കയൊക്കെ ചെയ്തു. അപ്പാ പിന്നെ ആ സമയത്ത് പറഞ്ഞു പപ്പായേടെ ത പപ്പായേടെ എല്ലാ അത് വെള്ളം തെള് പ്പിച്ചു കുടിക്കുന്നത് നല്ലതാ പിന്നെ പപ്പായ നന്നായിട്ട് കഴിക്കാൻ പറഞ്ഞു അപ്പൊ കൊർച്ചൂടെ നമുക്ക് പ്രതിരോധ ശേഷി കൂടുല്ലോ
ആ മാതള നാരങ്ങും നല്ലതാണ്
മാതള നാരങ്ങിം നല്ലതാ ഈ പപ്പായ എ തോ ആ സമയത്ത് ശാസ്ത്രലോകത്തില് കൊർച്ചുടെ നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് അസുഖങ്ങളൊക്കെ മാറ്റാനൊക്കെ നല്ലാംന്നും പർഞ്ഞ് ആ ഓഫീസറാണ് വന്ന് പർഞ്ഞത് നമ്മളെട്ത്ത്
ആണല്ലേ അന്നിട്ട് ആ സമയ ത്ത് പപ്പായെടെ ഇതൊക്കെ കഴി
ആ കഴിച്ചു പപ്പായെടെ എല ചതച്ച് നീര് വരെ കൊട്ത്ത്ട്ട്ണ്ട് പിന്നെ അത് തളപ്പിച്ച് വെള്ളം കൊടുത്തു അമ്മക്കി അമ്മക്കൊരു രണ്ടാഴ്ച്ച ആ ഒന്നൊന്നരാഴ്ച്ച ഏകദേശം ഡെങ്കിപ്പനി വന്ന് അവശതയായി മരുന്നൊക്കെ കഴിച്ച് പപ്പായൊക്കെ ഡെയ്‌ലി കഴിച്ചു അപ്പൊ അങ്ങനെയൊക്കെ കെകഴിച്ച് കൊറഞ്ഞു
ഓ ഇത് വന്നഴിഞ്ഞാ ഭയങ്കര ക്ഷീണോയിരി ക്കു ല്ലെ
കെടന്ന സ്ഥൽത്ത്ന്ന് എണീക്കാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാ തലകറക്കവും
തലകറക്കൂണ്ടാവോ
ആ തലകറ ക്കും വരും ഭയങ്കര ബുദ്ധിമുട്ടാ ശർദ്ദിയും വരുഎടക്ക് കഴിക്കാനും പറ്റില്ല ഭക്ഷണം കഴിക്കൻ പറ്റില്ല അതാണ് മെയ്നായിട്ടുള്ള പ്രശ്നം
ഭയങ്കര ക്ഷീണമായിരിക്കുല്ലേ
അതെ ഭക്ഷണം കഴിച്ചാ മതി ഭക്ഷണം കഴിച്ചാൽ തന്നെ കൊറച്ചാശ്വാസാകും പക്ഷെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ
ആ നമുക്ക് കഴിക്കാനായിട്ടുള്ളാരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ
അതെ
ഊവ് എപ്പഴും ചൂടുവെള്ളൊക്കെ തന്നെ കുടിച്ചു കൊണ്ടിരിക്കുവാണെങ്കി അത്രയും നമ്മള് ഈ മഴക്കാലത്ത് കൂടുതലും പക്ഷെ നമുക്ക് മഴക്കാല ആകുമ്പോത്തേക്കും വെള്ളം കുടിക്കാൻ തോന്നൂലല്ലോ
അതെ അതെ വെള്ളംകുടി കൊ റവാണ് വെള്ളം കുടിക്കാണ്ട് വന്നാ തന്നെ പിന്നെയും നമുക്ക് മൂത്രത്തി പഴുപ്പ് വരാനും സാധ്യത കൂടുതലാള്ളോ
ആ അത് താണ് അതെ യതെ പരമാവധി ചൂടുവെള്ളം തന്നെ കുടിയ്ക്ക ഈ പനിം ചൊമെം വ രാതിരിക്കാൻ വേണ്ടിട്ട് പരമാവധി ചൂടുവെള്ളം തന്നെ കുടിച്ചോണ്ടേ ഇരിക്ക
ഞൻക്കാണെ ഇവിടെ കെണറ് വെള്ളൊ ന്നാ പാതാരണം വെല്ല്യ കൊഴപ്പൂല്ല എന്നാലും മിക്കവരും അ് ഇവിടെ വീട്ടിലാണെങ്കിലും ചൂടുവെള്ളം കുടിക്കണേനും കൂടുതല് പച്ചവെള്ളം എടുത്ത് കുടിക്കും
ആ ആ ഒരാശ്വാസം കിട്ടാൻ വേണ്ടിട്ടേ തണുത്ത ഒരു ത തണുത്ത ഓകൂടി ആ അല്ല എന്നാലും ചൂടുവെള്ളം തന്നെ കുടിക്കുമ്പോത്തേക്ക് നമുക്കൊരിച്ചിരി കൂടി രോഗപ്രതിരോധ ശേഷി കേറോല്ലോ
ആണ് തെളപ്പിച്ച് വെക്കും പക്ഷെ കുടിക്കാൻ മടിയാ എല്ലാർക്കും
ഓ കുടിക്കാനെല്ലാവരും തണുത്ത വെള്ളം തന്നെ കുടിക്കാന്നുള്ള നോക്കിയിരി
അതെ എനിക്കാണെങ്കിലും ഇന്ന് നല്ല മഴയാണെങ്കിലും പക്ഷെ എനിക്ക് തണ്ത്തള്ളം കുടിക്കാനാണ് തോന്നിയത് പക്ഷെ കുടിച്ചില്ലാട്ടാ
അതെ അങ്ങനെ കുടിക്കാതെ നിന്ന് കഴിഞ്ഞാല് നമുക്ക് പിന്നെ അസുഖങ്ങള് ഇങ്ങനെങ്ങോട്ട് ഇത്രയും മഴയായി തൊടങ്ങിയോണ്ടെ വെയിലും കൂടി ഇല്ലാത്തോണ്ട് അതെ അതെ ഇനി അങ്ങോട് ഇനി ആ ചൊമാ പനി ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മള് കടന്നെല്ലോ എന്തായാലും ജൂൺ മാസം തൊടങ്ങിയപ്പത്തേക്കും
കാലാവസ്ഥ മാറി.
അതെ നല്ലോണ്ണം കാലാവസ്ഥ മാറിയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പ ചൂടോള്ളം ഇപ്പൊത്തന്നെ എന്തായാലും ന്നേ ആയിക്കോളും നല്ലത് എപ്പഴും
ആഹ് മോനാണെങ്ക് ഇന്നലെത്തൊടങ്ങി ചെറിയ തുമ്മലും ജലദോഷൊക്കെ തൊടങ്ങിയിട്ടുണ്ട് ചൂടുവെള്ളം ഞാൻ ചൂടുവെള്ളത്തില് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു അപ്പ കൊറച്ച് കൊറഞ്ഞു.
ആണല്ലേ ആഹ് എന്നാ കൊഴപ്പൊല്ല ശരിയെന്നാ ഓക്കെ